താഹ്
കേക്ക്‌ല്ലാ
ആഹ് കേക്ക്‌ന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം
ആഹ് ഒക്കെ നല്ലത് ഫുഡൊക്കെ കഴിച്ചോ
ഇല്ല ഞാൻ താ കൂട്ടാനൊക്കെ ണ്ടാക്കുന്നുള്ളൂ ഉപ്പരിക്കില്ലേ തേങ്ങ ചെരണ്ടുന്നുണ്ട് ഒരു വാ ത് ഒരു വാത്ത് മീൻ പൊരിക്കുന്നുണ്ട് ഹസ്ബന്റ് എന്നും വരുന്നതിന്റെ മുന്നേ വരും ചെയ്യും അല്ലേ പത്ത് മണി പത്തരക്ക ആവും ചോറ്തിന്നാന് ഇന്ന് നേരത്തെ വരാ മതി കാരണം ഫുട്ബോൾ ഉണ്ടല്ലോ കളി
ആഹ് ആഹ് ലോകകപ്പ് കാണാന്
ആഹ്
ഉം ഉം അത് ശരി അപ്പൊ വൈകി എന്താ ഉണ്ടാക്കണ അങ്ങനെ രാ രാവിലെ ഉണ്ടാക്കീല്യ
ആഹ് രാവിലെ ഉണ്ടാക്കലുണ്ട് പിന്നെ മീനും ഇതൊന്നും കൂ കൂട്ടാനൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഞാൻ രാവിലെ മുട്ട പൊരിച്ചതായിരുന്നു
അത് ശരി ആഹ്
അപ്പൊ വൈകുന്നേരാണ് പിന്നെ ഉപ്പരിക്കള്ളോക്കെ കിട്ടിയ കറിയൊക്കെ ഉണ്ട്
ആഹ് ആഹ്
പിന്നെ ഞാനും ഏഹ് ഇതുവരെ മക്കളെ ബാക്കില് എഴുതാനും പഠിക്കാനും ഒക്കെ ഓലെ ബാക്കി ഇരുന്ന് നേരം കഴിഞ്ഞു ഓലെ
ആഹ് ടൈമ് പോവും ഉം ഉം ഉം ഇല്ല ഇല്ല
അമരപ്പയറ് ഉണ്ടായിരുന്നു കുറച്ച് അതൊന്ന് തേങ്ങ അരച്ചോണ്ട് അമരയല്ലയോ ബീൻസ്
ബീൻസ് പയറോ ഉം ഉം ആഹ് ഉം
അതെ ഒലത്തി വെക്കാന്ന് വിചാരിച്ചു
ആഹ് ശരി രാവിലക്കും അത് തന്നെയാ ആവോ ഉണ്ടാവോ
ആഹ് ഉണ്ടാവും ഉണ്ടാവും അങ്ങനെ വെക്കല് തന്നെയാണ് സാധാരണ കാരണം രാത്രിയൊക്കെവെച്ചാല്
ആഹ് ആഹ് എന്നേരം വെക്കണോണ്ട് നമ്മക്ക് വ എ അങ്ങനെ ആവുമ്പം ഉം ഉം
കട്ടില് തന്നെയാണ്
നിങ്ങളെ ജോലിയൊക്കെ കഴിഞ്ഞോ
ആഹ് ഞങ്ങളതൊക്കെ കഴിഞ്ഞ്
നേരത്തെ തിന്നണം പറഞ്ഞിട്ട് കാര്യം ഇല്ല
ആഹ് നേർത്തെ തിന്നു
ഉം
മക്കള് നേർത്തെ വരുമ്പോളേ ഫുഡ് വക്കൽ ആഹ്
നേരത്തെ തിന്നാണ് ശരിക്കും പക്ഷെ ഇവിടെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് ആഹ് വായ്പിക്കലും എഴുതിക്കലും ഒക്കെ കഴിയാണ്ട് എന്തേങ്കിലോക്കെ ഉണ്ടാവും
ആഹ് അതിന് ഞാന് മക്കളെ അപ്പന്നെ ചെറിയലോട് തിന്നാൻ പറയും
ആഹ്
ഉം തിന്നുകഴിഞ്ഞ പിന്നെ നമ്മക്ക് നമ്മള സൗകര്യത്തിന് ആഹ്
ആഹ് അതെ
ആഹ് ഓല് പിന്നെ ഓല് തിന്നേ വായി എഴുതിയേ പഠിക്കുക്കെ കഴഞ്ഞിട്ടേ ഓല് ഉറങ്ങുള്ളു
ആഹ് കളിക്കൊക്കെ പോകലുണ്ടോ
ആഹ് വല്യോരൊക്കെ പോവും മക്കള് വല്യ മക്കളൊക്കെ പോവും കളി കാണാന്
ഫോണിലോ എങ്ങനെ കാണല്
അല്ല അവിടെ കടക്ക് പോവും ഓല്
ഏഹ് ആഹ് ആഹ് ആഹ് ആഹ് ഇന്നാനോയിക്കോ ഇപ്പം എല്ലാരും ഒപ്പം ഇരുന്ന് കണ്ടോണ്ട് ഹരം കൂടണം
ആഹ് അയിനാണ് കൂക്കുംവിളിയും ഉണ്ടാക്കാന്
ആഹ് ആ ഹരത്തിലിങ്ങനെ കാണണം
ഹരത്ത് അയിനിപ്പ എത്ര ടൈം ആയാലും ഓല് ഒർക്കൊയിച്ച് കാണല്ലോ
ആഹ് അതന്നെ ഒർ ആഹ് ആഹ് ആ ടൈമില് ഓലിക്ക് ഒറക്കൊയിക്കണേന് ഒരു പ്രശ്നോല്ലാ
ഒരു പ്രശ്നോം ഉണ്ടാവൂല്ലാ ഞമ്മളെന്തേ സുബൈസ് ക്കാരത്തിനോ എന്തേ വിളിച്ചാ ഓലിക്ക് ഒറക്കു ആയിക്കാരം
ആഹ് വേറെന്തെങ്കിലും ഞമ്മള് ഇനി വേറെന്തെങ്കി പരിപാടിയും കാര്യങ്ങളൊക്കെ ആണ്ന്ന് ഓലൊർക്ക് തീരോല്ലാ
തീരൂല്ലാ ആന്നെ ശരിയാണ്
പറഞ്ഞിട്ട് കാര്യല്ല അത് ഇപ്പം എന്റെ ഹസ്ബൻഡെന്നെ പറയും അൻക്കെന്തെങ്കിലും പോണന്ന് വിചാരിച്ചാല് അന്ന് എനിക്ക് ഒറങ്ങിയാ ഒറ ക്ക് മുറ്ഗലുണ്ടോ ടൂറോവാനോ
ആഹ്
അല്ലാതെ രാവിലെ അന്നെ എണീപ്പിക്കണെങ്കി എന്തൊരു പണിയാണോ പറിം. എല്ലാരിം സ്വഭാവപ്പയെന്നെയാ പറയും ഞാന്
ഉം
ഉം ഞമ്മക്ക് ഞമ്മക്കൊരാവശ്യം മാണം എന്തൊരു കാര്യത്തിനായാലും
അത് ശര്യാ ഞമ്മക്ക് വാശിണ്ടോ ഞമ്മക്ക് ഇത്ണ്ടെങ്കി ഞമ്മള്
ആഹ് ന് നിറവേറ്റും
ഉം ഉം നിറവേറ്റീട്ടേ നിക്കൊള്ളു ഉം ഉം
ആഹ് അതെന്നെ അല്ലെങ്കിലൊക്കെ കണക്കെന്നേണ് മക്കളെ പ്രായപ്പതല്ലേ ഓല് കളിക്കട്ടെ ഓല്
ഉം
എൻജോയ് ചെയ്യട്ടെ
അതന്നെ ഓല് എൻജോയ് ചെയ്യട്ടെ ഇത്പ്പൊരു വ മാ ഓ നാല് വർഷം കൂടുമ്പോ ഒരു മാസത്തിലല്ലേ ഉണ്ടാവോള്ളൂ ഒരു മാസം ഉം ആഹ്
ഉമ്മ
അത്രല്ലേ ഉണ്ടാവുള്ളൂ
ആഹ് അതന്നെ
അത് കയ്ഞ്ഞാ അത് കയ്ഞ്ഞില്ലേ പിന്നെ ഓല് ഓലെ ഇതിന് പിന്നെ ഇനി മോനൊക്കെ എസ് എൽ സി ആണ് അതാണ് പേടി
ആഹ് അങ്ങനൊക്കെ ആവുമ്പളാ ഞാനൊക്കെ കാൺണ ആളെന്നേയേനി ഇവടെത്തിയപ്പ പിന്നെ ഞങ്ങള് പിന്നെർ
എക്സാമും കാര്യൊക്കെ ഇങ്ങനെ വന്നോണ്ട്ക്കല്ലേ മിട്ടേമായിപ്പയിന്റെ എടേല്
ആഹ് ഇപ്പം എക്സാമൊക്കെ നേരത്തെ വെരും ആഹ് അങ്ങനാവുമ്പം പിന്നെ ഇതന്നെ സ് സ്കൂള്കളിലെന്നെ കലാമേളകളും എല്ലാ പരിപാടികളും
പ്പം നാർത്ത ആഹ് അയെന്താണാവലെ നാർത്തേ വര്ണത്
എന്തേ അറിയൂലാ നേർത്തേ ആണ്ന്ന് പറഞ്ഞു കാരണം ഇൻക്ക് തോന്നാ ഈ ജിൽ ഏഹ് സബ് ജില്ല ജില്ലാ പരിപാടിയൊക്കെ
ആഹ് ഈ മക്കളും അയ്ന്റെ വെയ്ത്തലെ ഇങ്ങനെ പോവാണല്ലോ ഉം
ആഹ് അത് ശരിക്കും
ഒക്കെ ലാസ്റ്റ്ക്ക് ലാസ്
അല്ലല്ല ഈ ഫസ്റ്റില് വെച്ചാല് മ ക്കക്ക് ഗ്രേസ് മാർക്ക് കൊടുക്ക്ണെയ്നൊക്കെ ഒക്കതീല്
ആഹ അങ്ങനെരു ഉപകാരം ഉണ്ടാവും ഉം ഉം
ആഹ്
ഉം പിന്നെ അതു അല്ല ഈ മ മക്കള്ത് മക്കള് ലാസ്റ്റ് ക്കാകുമ്പോത്ത്ന് ഓലെ പഠിപ്പൊന്നും ഒന്നും കിട്ടണില്ലല്ലോ
അതന്നെ അതൂണ്ട് ലാസ്റ്റ് എക്സാംമൊക്കെ
ഓലെ വെയത്തല പോവല്ലേ ഉം ഉം ആഹ മക്കള് പഠിച്ചൊക്കെ മറക്കല്ലേ
ആഹ എല്ലാ സ്കൂളുകളും ഫസ്റ്റ് പരിപാടികളൊക്കെ ഫസ്റ്റേ ആക്കാണ്
പിന്നാ ഉം ഫസ്റ്റിലേ നടത്തി പോര്ണ്ട്
ആഹ് ഏത്യാലും അങ്ങനത്തെ മ ആഹ അന്നെ അങ്ങനത്തെ മേളകൾ ഇപ്പം അഹ പഠനം മാത്രല്ല മക്കക്ക് മൂല്യം കൊടുക്കുന്നത് ഈ ഫുട്ബോൾ ആയാലും അതേപോലെ കായിക മേളകളായാലും അയ്നൊക്കെ സ്കൂളുകള് പ്രോത്സാഹനം അതേപോലെ ചി...
എല്ലാ മേഖലയിലും കുട്ടിക്ക് ഇപ്പം ഗ്രേസ് മാർക്ണ്ട് ഉം
അന്തേലൊക്കെ കൊടുത്തിട്ട് കു കുട്ടിക്ക് എന്താണോ താല്പര്യം അതിലൂടെ കുട്ടികളെ വളർ എടുക്കുന്നൊരു കാലമായി മാറിയിട്ട്ണ്ട് ഞമ്മള കാലത്തൊക്കെ പഠനം മാത്രം പഠിക്കാ പഠിക്കാ പഠ ആഹ അഹന്നെ നമ്മളെ കാലത്ത് ഇങ്ങത്തെ കൊറ
കൂടെയാണ് കുട്ടിൾക്ക് താല്പര്യള്ള അയ്ല് ആക്ക
ആഹ അതോണ്ട് ന്ത് ണ്ട് ആഹ കുട്ടിള് എഹ ഓല്... ഇഷ്ടപ്പെട്ട മേഖലയിൽ കൂടെ കെറി മുന്നേറുള്ളൊരു വഴിയൊരുക്കങ്ങളും കൂടി ച്ചസും സ്കൂളും ഒരുക്കുന്നുണ്ട്
ആഹ ടീച്ചേഴ്സ് രക്ഷിതാക്കളും ആഹ എല്ലാരും അയിലും ഇതാണ് ഉം ഉം ഉം
അങ്ങനെ കുട്ടിള് ഏത് കാര്യത്തിലാണോ പ്രോത്സാഹനം അയ്ല് ഓലെ മുന്നേറിക്കണ്ടുവരിണിപ്പോ
ആഹ അതന്നെ ഓര പ്രോത്സാഹിപ്പിക്കാൻ നമുക്കും കഴിയണം ചെല പേരൻറ്സ് നിന്റെ കുട്ടിള് ആയിക്കൂടെ അതിലൂടെ പോണ്ട ഇതിലൂണ്ട പോണ്ടന്ന് ശാഠ്യം പിടിക്കുന്ന പേരൻറ്സ് ഉണ്ട് പണ്ട് കാലങ്ങളില് ഏ അയ്ലൊക്കെ പോയ അങ്ങനത്തെ ഫുട്ബോളിലും ഇതിലൊക്കെ പോയാ എന്താ പ്പൻക്ക് കിട്ട ന്നൊക്കെ ചോയ്ച്ച്ണ
ആഹ ആഹ ഇപ്പൊ ഏത് ത് മേഖലെ കൂടെയാണ് ആഹ പോണ ആഹ മേഖലയുണ്ട് വിജയിപ്പിക്കുക അതിന് മാർക്ക സി മാർക്ക്ഗ്രേസ് മാർക്കൊക്കെ ക്കെ വരുന്നണ്ടല്ലോ
അഹ അതന്നെ എല്ലാ മേഖലയും കുട്ടികളൊന്ന് ടച്ച്യ്തിട്ട് ആഹ
ഉം
ചെറേ മക്കളായാലെന്നെ ഇപ്പ രണ്ടാം ക്ലാസും മൂന്നാം ക്ലാസും ഒന്നാം ക്ലാസ്സിന്റെ..... ട്ട് ഓരോ പ്രോഗ്രാമിനൊക്കെ കൂട്ട മക്കൾക്ക് സർട്ടിഫിക്കറ്റുകൾ കൊടുക്ക ചെലപ്പം ക്ലാസ്സിന് എന്തെങ്കിലുംക്കെയിട്ടായിരിക്കും
ആഹ് ഇപ്പൊ ഈ ക്ലാസ്സലെന്നെ ടീച്ചേഴ്സ്ന്നെ എന്തോ ഒരു ഇതാ
ആ അതന്റെ സപ്പോർട്ടും കാര്യങ്ങളും എന്തൊരു കാര്യത്തിനാലും സപ്പോർട്ടും കാര്യങ്ങളും കൊടുത്തന്നും
കുട്ടികളെ ആ ടീച്ചേഴ്സിനെക്കെ വലിയ കാര്യംപ്പ മക്കക്ക്
അതെ
നമ്മളെ വീട്ടിലത്തഇമ്മാമരനാട്ടിലും ടീച്ചേഴ്സണിപ്പോ
അതന്നെ കളിയിലൂടെല്ലേ പഠനാണിപ്പേ ഫുള്ള് ക ഡാൻസായിട്ടും അതായിട്ട് മറ്റതായിട്ടൊക്കെ കളിപ്പിച്ചാണ് മക്കളെ പഠിപ്പിക്കാ മക്കൊക്കെ ഇങ്ങനെ പഠിക്കാൻ കഴിയോ അഴിലൂടെ ഇക്കോലെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്ന
അത് ശരി അതൊണ്ട് കുട്ടികള് തന്നെ ഒരു പേടി ഉണ്ടാവൂലല്ലോ ഇപ്പൊ മക്കൾക്ക് പഠിക്കാനും ഇതാവാനൊന്നു
ടീച്ചേഴ്സും കുട്ടികളുംക്കെ ഫ്രണ്ട്സളാണ്
ആ ഫ്രണ്ട്സളാണ് അയിഞ്ഞയി എന്തായാലും എൽ പി യു പി വരെക്കും അങ്ങനെ നല്ല തീൽ പോണ്ട് മക്കൾ ഇനി ഓൽക്ക് ഹൈസ്കൂളൊക്കെ എത്തുമ്പോളാ ഓലെ ഇത് മാറ
സ്കുൾക് തോന്ന പിന്നെ അടിച്ചേസ്
ഓല് ഇങ്ങനെ ക്ലാസ് മാറല്ലേ മക്കള് തമ്മില് അങ്ങട്ടും ഇങ്ങട്ടും
ആഹ് ആഹ് ആഹ്
ഉം
അപ്പം ഓരോന്ന് ടീച്ചേഴ്സിനെ പരിചയപ്പെട്ട് വരുമ്പോതിന്
ആ ആ ക്ലാസ്സ് മാറാനും ആവും ഉം ഒര് ഫ്രാൻസിന്റെ ആ ഒരിത് യുപിയെള്ളു
ആ ആ ആ
ഉം യു പി കഴിഞ്ഞാ പിന്നെ ഒൽക്ക് ആ ഫ്രണ്ട്ഷിപ്പ് കിട്ടൂല അ ടീച്ചേഴ്സ് ആയാലും ഇഞ്ഞ് ഓലെ ഫ്രണ്ട്സളായാൽ തമ്മിലായാലും ക്കെ
ആ
ഉം
അയ്ന് ഒന്നാമത് ആ ടൈമില് ഫുള്ള് പഠനം പഠനം പഠനം പഠനം പറഞ്ഞാണ്ടില്ലേ അപ്പത്തിനായല്ലോ ഒമ്പതാം ക്ലാസ്സ്
ആ ഹൈസ്കൂൾ എത്തിയാ പിന്നെ പഠനത്തിന്റെ ഒരു മേഖല ആയില്ലെ പഠൻ പഠിക്ക പഠിക്ക പഠിക്ക
അങ്ങനെ അായാലും മക്കളെ സ്പോർട്സിലൂടെ കായിക മേഖലകകളിലൂടെ ആ ടീച്ചേഴ്സ് നോക്കുന്നുണ്ട് ഇപ്പം ഓരോ സ്കൂളുകളിലന്നെ എൻ എസ് എസ് അതേപോലെ ജെ ആർ സി പിന്നെ വേറെന്താ സ്കൗട്ട്
സ്കൗട്ട് പല മേഖല ഇണ്ട്പ്പം ഉം ഏ ഒരു കുട്ടി ക്ക് ഏത് ക കൈവാണേള്ളത് ആ കൈവിലൂടെ കൊണ്ടേരാണ്
ആ അത് പിന്നെ എന്തൊക്കെ സ്കൂളിന്റെ
എൻ സി സി കിട്ടാത്ത കുട്ട്യേക്ക് ജെ ആർ സി ജെ ആർ സി ഇല്ലാത്തേൽക്ക് എൻ സി മ മറ്റത് എൻ എസ് എസ് അങ്ങനെ എന്തൊക്കെ കൊറെണ്ടല്ലോ
ഉം താല്പര്യല്ല മക്കക്ക് എയ്ലങ്കിലെക്കെ കേറിട്ട് പി ഗ്രേസ്മാർക്കും കാര്യങ്ങളും വാങ്ങാം
ആഹ കേറിട്ട് കേ ആഹ അതാണ്
ആത് ഒരു നല്ല കാര്യാണ് സ്കൂളായാലും ഗവൺമെന്റ് അയാലുപ്പട്ക്ക്ണ തീരുമാനങ്ങളെ
ഉം ഓക്കെ ആയാലോ
ആഹ് ന്നാ ശരിട്ടോ
ആഹ ആഹ ന്നാ ആയിക്കേട്ടെ ന്നാ ശരി